ഓ ആഹ് കേക്കിണ്ട് കേക്കിണ്ട് ആഹ് കേക്കുന്നിണ്ട് കേക്കുന്നിണ്ട് ആ ഓ ആ സുഖാണ് സു സുഖാണ് മ ക്കളൊക്ക സ്കൂളിട്ടന്ന തെര്ക്കിലായിരിക്കുല്ലേ ഉം ആഹ് അ ആഹ് അത് ശെരി
ഏഹ് ആ ചായൊക്ക കൊടുത്തു, ഓല് സ്കൂള് വിട്ട് അഞ്ച് മണിക്ക് ഫോൺനാവശ്യല്ലേ
ആ ശരിയാണ്
ആ അപ് അയേ തെരക്കാണ് മക്കക്ക് ഉം ഉം ആ ഒരാൾക്കൊള്ളു ഫോണ് വല്ല്യൊർക്കൊള്ളു ഫോണ് മറ്റോർക്ക് രണ്ടാൾക്കും ഇല്ല്യ, അപ്പൊ ഈ നാല് മണിക്കാണ് ഓൽക്കൊന്ന്
ആ കിട്ട് ട്ടല് അതന്നെ അതന്നെ അപ്പോ ഞമ്മള് ഫോൺ എടുക്കുമ്പോ ഓൽക്ക് ഞമ്മളോട് ദേഷ്യാരി ക്കൂലെ ഓര് പറിയിലങ്ങനെയാ ഇത് വരേ ആ അതെന്നെ ഇതുവരേ ഇങ്ങളെ അടുത്തല്ലേനോ ഫോണ് അപ്പൊ ഞങ്ങക്ക് തന്നൂടെന്നിള്ള ചോദ്യായ്ക്കൊ ക്ക് ആഹ് അതെ തെ ആ ആ അതന്നെ അതന്നെ ഇപ്പൊ ഞമ്മള് പർഞ്ഞാ പോലും കാര്യം മൻസ്സിലാവൂല
ഇല്യ ഇല്യ ആഹ് കുട്ട്യളല്ലേ ഓൽക്കൊന്നും പറഞ്ഞാ മൻസ്സിലാവില്ല
ആ അതന്നെ അതന്നെ ഉം ങ്ങനെ കച്ചറ കൂടൊ മക്കളൊക്കെ മക്കള് കൂടൊ കച്ചറ കൂടോയ്ക്കാ ആഹ് സ് പിന്നെ സ്കൂളും ആ അതന്നെ പോണെരേ ഇണ്ടാവൂ ലേ ച്ചും പട യെക്കെ പോയി
ആഹ് ആളുല്ല്യ അമ്മക്ക് അപ്പൊ അമ്മക്ക് ഒറ്റക്കാവ്മ്പൊ ഉം
തെന്നെ അതെന്നെ പിന്നെ വന്ന് കയ്ഞ്ഞാ പിന്നെ ഒരു പട് ടണ്ടാവും അതെ
ആഹ്
ഉം മ
പി ആ ഓല് മദർസേക്ക് എല്ലാർക്കും നാർത്തെ പോണം ആറുമണി ആകുമ്പോ മദ്റസലേതണം അപ്പ സനീക്ക രോടങ്ങും.
ങേ ഓലന്നെ അങ്ങനെ നടന്നു പോവ ലെ ആക്കി കൊടുക്കണോ?
ഓല്ഒറ്റയ്ക്ക് പോവും ആറ്മണി ആവുമ്പേക്ക് വെളിച്ചംവെക് ക്കൂലെ ഇരിട്ടുള്ള സമയത്ത് ഞങ്ങൾ ആക്കി കൊടുക്കും. അല്ലാത്ത സമയത്ത് ഓല് പോകും. ഇളേയച്ചന്റെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പെല്ല, കൊറച്ച പോവാനാള്ളോ എല്ലാരും കൂടെ അങ്ങ് പോകും.
ഉം ഉം തറവാടിന്റെ അടുത്താ വീട് വീടൊക്കെ തറവാടിന്റെ അടുത്താ വീട് വീടൊക്കെ തറവാടിൻ്റെട്ത ഉം ഉം ഉം ഉം പോവാനൊക്കെ മക്ക പോവാനൊക്കെ മക്കളുണ്ടാവുംലേ
ആഹ് പോവാ മക്കളൊക്കെ ഉണ്ട്. എല്ലാരുും കൂടെ പോവും.
ആഹ അതന്നെ പേടിക്കാനൊന്നുല്ലല്ലോ?
ഉം ചായടീകയിഞ്ഞങ്ങളെ
ചായകൂടി കഴിഞ്ഞ്ചായകൂടിയക്കെ കഴിഞ് മക്കളെക്കെ അയിലെ കളിക്കാ പോയിനേ, ആ അതന് വൈന്നര ആവുമ്പോ ഇണ്ടാവും ഇന്നില്ലല്ലേ ആ
ഉം പിന്നെ വൈകുന്നേരായാൽ ഇബെ ടീം
ആഹ് അതെന്നെ ആഫോണ്ന് ആഹ് അതാണ് അതാണ് അപ്പളാണ് ഉം ആഹ് കളിക്കാൻ പോവാണങ്കി പിന്നെ പ്രശ്നല്ല അതെന്നെ അതെ തന്നെ ഇപ്പൊ പൊതുവെ പണ്ടത്താര്യന്നും മക്കള് കള്ച്ചാൻ പോവുല ഞമ്മളെ കാലത്തൊക്കെയ്നിനി വൈന്നാര യാല് അതെന്നെ കളിക്കാൻ പോലെ ഇപ്പ ഇങ്ങനെ ഫോ ഒക്കെ പേരന്റെള്ളിൽ അങ്ങനെ ഇരുന്ന് ആഹ് കളിയൊന്നും ഇല്ലേ ഒരു ഫോണ് ഫോണ് കണ്ട അയിന്റെ ഉള്ളിൽനെ ഗെയിമും കാര്യങ്ങളുംയിട്ട് അങ്ങന അങ്റ്റ് ഇരിക്കും. അത പണ്ടത്തെ ആ ഒരുരിതൊന്നും മക്കൾക്കില്ല. ആ അതന്നെ അതെന്നേ ഇല്ല, അതെന്നെ ഓലാര വന്നാല് എന്തെങ്കിലും ഒന്ന് കേറാൻ പറയേ അല്ലെങ്കി ഒലെ മോത്തൊക്കെ ഒന്നും പറീലെ ല്ലൊ ഓ ല് ത് ങ്ങനെ ഫോണില ന്നെ പിന്നേണ് അതന്നെ മറ്റേ പിന്നെ ആ നമ്മളെ നമ്മളെല്ലാരോടും വർത്താനംപറയലും വിര്ന്നോക്കും അങ്ങനൊക്കെണ്ടയിനി ഇപ്പോ അതൊന്നൂല്ല ല്ല അതന്നെ ഓല് വന്നാലും വിളിച്ചാലും ഓര് ഒന്നും അറിയില്ല. ഒല്ക്ക്ങ്ങനെ മുണ്ടണം എന്നുള്ള ആ ഒരു തുല്ലട്ടൊ പാൽ ഇജാ പറ്ണ മിണ്ടണം അങ്ങൻത്ത അഒര്തേ അയ്‌റ്റ
നമ്മളെ ബാക്കിയാണോ ഒന്നും നമ്മളെ ബാക്കിയാണോ ചിന്തിക്കൂല ഓരാ ആ ഫോണിൽ ആ ഗെയിം കളിക്ക വല്ലാത്തൊരു കാലം തന്നെ ഇതൊക്കെ
പിന്നെ ഈ മക്കളെ കാര്യം നമുക്ക് ഭയങ്കര വിഷമം മാണ് കാരണം അങ്ങനെ കൂട്ടും കുടുംബവും തോങ്ങിയപ്പോ ഒരു കല്യാണത്തിന് പോയാലുംക്കൊ ഒരു പരിചയപ്പെടാനൊന്നും ഒരു
വരൂല ഓരു അപ്പള് ഫോൺ ആയിട്ട് വരൂല ഓല് അപ്പയും ഫോൺ ആയിട്ട് ഇരിക്കും ഒരിക്ക് അതാണ് വലുത് ഇപ്പൊ ഒരു വെടിവെയ്ക്കല് ഉണ്ടല്ലോ ഒരു ഗെയിം പോല ഇങ്ങടെ കുട്ടികൾ ഫോണായിട്ട് ല്ലേ
ആഹ് മക്കെടുക്കുവ അതന്നെ പരിപാടി ഒരു കല്യാണത്തിനോ പരിപാടി ഒക്കെ പോയാൽ ഒരു ഫോട്ടോ എടുക്ക എടുക്കാൻ പോലും ഓരു വിളിച്ചാ വരൂല ഏഹ എല്ലാരുംകൂടെ ഒരു ഫാമിലി ഫോട്ടോ ആയിട്ടും നമ്മള് നമ്മള ആ ഒരു വേശം ഒന്നും
വരത്തില്ല ആ
ഇപ്പ കല്യാണത്തിന് തന്നെ പോരാൻ മേടിയാ അക്ക അങ്ങനെ നിർബന്ധിച്ചവരെ കൊണ്ടോല ഏ
പോയി ആക്കെ ശരി എല്ലാ ഞങ്ങളിങ്ങനെ ഫോർഡ് തന്നാൽ മതി എന്നാല് ഫോണ് കണ്ട ഓ ലെ വയറനറയും
ആഹ അതന്നെ അതന്നെ ഓരിക്ക് ഒന്നും വേണ്ട അതാണ് അതാണ് ഇപ്പോ മ്മള് ഫോൺ എവിടെ കുത്തിടുന്ന് ആ അവിടെ ഈ ചാർജ ണ്ടോന്ന് നോക്കലോ മണ്ടി പോയി അതെടുക്കും ചാർജ് ഫോൺ ഫുൾ അവെല്ല ഇപ്പ ഞാനിന്ന് വിടുന്ന് ഇങ്ങനെ പറഞ്ഞ പറഞ്ഞെ കഴിച്ചൻ പോവല്ലേ അപ്പറത്തു അൽവാസികളും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ
ആ
പിന്നെ ആമ്പളെ അയൽവാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ ആ അതന്നെ അതൊന്നും ഓല്ക്കില്ല ഫോൺ ആയിട്ട് ഫോൺ എന്തോ ഒരു സംഭവം ആയാ അതന്നെ അതൊരു ലോകം
ഉം അതാണ് വലിയ ലോകംപ്പം പഠിക്കണത് അയിൽ വിടിയണോ ഓ ഒക്കെ രോഗങ്ങളായി
ആഹ് അതന്നെ അതന്നെ ഉം അതെ
ഉം ഉം ഉം എന്താ ചായക്ക് കടി ഉണ്ടാക്കി നിങ്ങള് ചായക്ക് എന്താ കടിണ്ടാക്കി കെ
പയം മു മു മുട്ടിയണ്ടായിന് ഉം അങ്ങനെ ഉ രണ്ട് മൂന്ന് കോഴികളുണ്ട് ഇവിടെ പോറ്റന് അപ്പ അറ്റണ്ടാവുമ്പോ നമ്മള ഒരു ആാവശ്യത്തിനുള്ള മുട്ട
ആഹ് അത് ശരിയാണ് അത് വേണ്ടതന്നെ ഉം ഉം
ആഹ് അതന്ന മക്ക
നല്ല കൊടുക്ക സേ പ്രോട്ടീൻ അല്ലെ അതെക്കെ
ആ പ്രോട്ടീന ആണ് അതെ അതെ ആഹ് അതന്നെ അതന്നെ എന്നാലും ഓലക്കൊക്കെ സമൂസ പഴംപൊരി പീടിയെന്ന് വാങ്ങണ നല്ല ഇഷ്ടമുള്ളു ഇപ്പൊക്കെ പീടിയന്ന് വാങ്ങി ആ അതന്നെ അതന്നെ ഇങ്ങനത്തൊ ഉം ഇപ്പൊക്കെ എല്ലാരും ഇപ്പ ഉം ഇ എല്ലാരും ഓർഡർ ചെയ്യലാണല്ലോ പൊരി ഉം ഇ എല്ലോ ചോറും ആയാല് എല്ല ഇപ്പോ പണ്ട മാതിരിയല്ല പണ്ടൊക്കെ എങ്ങന വീ ടിന്നെ ഉണ്ടാക്കണിനി ഒരു ഭക്ഷണൊക്കെ ഇപ്പ ഒരാളെ വരാന്നെ പറയുമ്പോ നമ്മൾ ഓർഡർ ചെയ്യല്ലേ അ അങ്ങനത്തൊര് ആ ആ ങ്ങള് ങ്ങള് ഭക്ഷണം വീട്ടില്ണ്ടാക്കലാണോ
ഞങ്ങള് വീട്ടില്ണ്ടാക്ക ങ്ങളെങ്ങനെ ഓർ
ആ ഓർഡറെയ്യെല് ആഹ് അതന്നെ നല്ലതും അതന്നെ നല്ല കഴിക്കാ അതന്നെ ഉം അതേതെ വീട്ടിന്ന്ണ്ടാക്കണ അത് വേറെ ടേസ്റ്റന്നെ നമ്മൾ ഇണ്ടാക്കണ ആ അങ്ങനെ എപ്പോളെങ്കിലുല്ലേ ആ അതെ അതെ അതെ ഉം
അധികും ഞങ്ങള് വീട്ടില് വെക്ക മന്തി ആയാലും ഫ്രൈഡ് റൈസായാലും ഒക്കെ വെക്കും ഞങ്ങള്
ക്കുലെ
ആഹ് ണ്ടാക്കും
ആഹ് അത് തന്നെ അതോണ്ട് സുഖാണ് അത് തന്നെ സാധനം ഇണ്ടായാ മതി കടക്കടുത്തന്നേണോ വീടിന്റെ അടുത്തന്നെ കട ഏയ് ഏ ഏ അഹ്ശരി ഉം ഉം ആ വ്ടെ മ ആ മദ്രസ്സ് കൊറ്ച്ചങ്ങോട്ട് പോണം സ് സ്കൂളട്ത്താണ് മദ്രസ് കൊറ് ച്ച് പോണം ഉം മദ്രസ്സെട്ട് വരുമ്പോ നേരംവൈകും ഉം പോവാണ്ട് കടക്കളു കടക്കളും ആടെ അട്ത്താട്ടൊ കടക്കളൊക്കെ അട്ത്താണ്. പിന്നെ ഇവിടൊരു പാലണ്ട് പാലംന്നെറ്ഞ്ഞ ഇപ്പന്നാരെ വന്നെ പാലാ പ്പാടെ കൊറേ തട്ടുകടകളും വൈന്നേരായി കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ വൈന്നാരൊക്കെ കാ റ്റ് കൊള്ളാനൊക്കെ പോവായിരുന്നു
പോകും ആ
മഴ ആയാരൊന്നും ഒരുങ്ങീല്ല മഴന്റെ മുന്നേ എല്ലാരും ചൂടല്ലെ നല്ല കാറ്റെ ഈ പൊഴന്റെ വക്കത്താ പാലാത്തിമ്മൽ നിക്കുമ്പളേ എന്തൊരു നല്ല ചൂടേനിയോല്ലേ പ്രാവശ്യം
ഉം
നല്ല ചൂടില്ലെനിയോ
ആ ഇവിടെ നല്ല ചൂടല്ലേ
ഉം
ഇ ഇപ്പോള ഒന്ന് ചൂട് കുറഞ്ഞാ എന്നാലും ഈ മഴ പെയ്‌താല്
ആഹ് ചൂടുണ്ട് ചൂടുണ്ട് ഇപ്പൊ ഇന്നു ഇപ്പ ചെറിയൊരു വെയില തുടന്നിട്ടും പിന്ന ഉണ്ടേര്ന്ന് അതാ വെയിലറച്ചുമ്പോ നല്ല ചൂടായി ആ അതല്ല മയ പെയ്യുമ്പോ കാറ്റ് ഇടിം അതാണ് ടിം നല്ല കാറ്റാണല്ലോ മരക്കൊമ്പ് വീയലും അങ്ങനെ പൊട്ടലും താക്കലും കരണ്ട് പോവലും ഉം നിങ്ങക്കെങ്ങനെ ഇൻവേറ്റർ ഒക്കെണ്ടോ
ഇല്ല ഇൻവേർട്ടർ ഇല്ല ഞങ്ങക്ക്
അതാ
കറന്റ് പോക്ക് കറണ്ട് എടക്ക് പോവുണ്ടല്ലോ അരമണി
ആ ആ എടക്കടക്ക് പോവേണ്ട് വോൾട്ടേജും ഉണ്ടാവൂല തീരെ
അതന്നെ പിന്നെ റേഞ്ചും ഉണ്ടാവൂലാ ഒന്നും ണ്ടാവൂലെ ഈ കാറ്റും മഴയൊക്കെ
അപനേ ഫോണൊക്കെ ചാർജ് തീരുമ്പളാ കുത്തണ അപ്പൊ ഈ അടുപ്പിച്ച് കാറ്റുമഴയൊക്കെ വരുമ്പ രണ്ട് മൂന്ന് ദിവസ പോസ്റ്റ്‌മേല് മരം വീണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമ്പളേ
വേ ആ അതെ തെ തെ ചിലര് ആ സ്ഥലത്തൊക്കെ അതങ്ങനെ കാറ്റ് പിന്ന വള്ളപ്പൊക്കൊക്കെ കാണണ്ടല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ
ഏതാലും പ്രാവിശ് ഒന്നും ഇല്ലാക്കട്ടെ ഓരോ കൊല്ലം ഓരോ ദുരന്തങ്ങളാണ് വരെ ആ അതാണ് പടച്ചോൻ കാക്കട്ടെ ഏതാലും എല്ലാരേം ഉം ഉം ആ ആ ഞങ്ങള ഞങ്ങള മക്കളന്നെ ഉള്ളു ഞങ്ങളങ്ങനെ തറവാട്ടിൽന്ന് വേറെ പോന്നതാ തറവാട്ടിൽ അനിയനും ഭാരൃ കുട്ടിണ്ട് മക്കളും ഉണ്ട് അവിടെ ഉം പിന്നൊരു പെങ്ങളുണ്ട് പിന്നൊരു മീറ്റയൊക്കെ ഉണ്ട് ഓ പിന്നെ
ആ നിങ്ങളെ ഭർത്താവ് എവ്ടെ
ഭർത്താവ് ഇവിടെ പിന്നെ വണ്ടി പോലെ
ആ
ഡ്രൈവറായിട്ട് പോണ്
ഡ്രൈവറായിട്ട്
വൈന്നേരം വരും
ആ വൈകുന്നേരത്തെ ഉം
ഉം
അങ്ങനെ ആ ഉമ്മയും ഉപ്പയില്ല ഉമ്മയും ഉപ്പ ഒന്നും ഇല്ല ഞങ്ങളുണ്ട് തറവാട്ടില് ഇളയച്ചൻ ഇളയച്ചി ഉണ്ട്
ഒക്കെ അടുത്ത് തന്നെയണോ വീട്ടില് അനിയന്മാര് പോലൊക്കെ അടുത്ത
എല്ലാരും ആ ഒരു അനിയന്നോള്ളൂ പിന്നൊക്കെ ജ്യേഷ്ഠന്മാരാണ് അവരക്ക് എല്ലാരും ഒരേ
ഉ അതുകൊണ്ട് പിന്നെ സുഖാണ് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അധീനം ഉണ്ടല്ലോ മക്കളൊക്കെ ആക്കാനൊക്കെ
ആഹ ഞങ്ങൾങ്ങനെ ഒത്തരുത് എല്ലാരെയും വൈകുന്നേരം ആയാൽ എല്ലാരും കൂടേയങ് കൂടും
ആഹ
ആ അങ്ങനെ ഞങ്ങൾ ചെയ്യ
അപ്പൊ ആഹ
ബുദ്ധിമുട്ടുന്നില്ല നമുക്ക് എന്തേങ്കും പറ്റിയ വേഗം വരാനോക്കെ ഓലൊക്കെ എടുത്തുള്ളൊണ്ട്
ആഹ് അതന്നെ അതന്നെ സുഖമാണ് അങ്ങനെകുമ്പോ നമുക്ക് ധൈര്യമാണ് അതന്നെ അവരോട് പറയാനും ഏൽപ്പിക്കാനൊക്കെ ഇപ്പൊ എവിടെയെങ്കിലും പോയ നേരം വൈകിയാലോ മക്കളൊന്നും ഏലപ്പിക്കാൻ കാരണം നമ്മള ബാക്കിയുള്ളോർ ആകുമ്പോൾ നമുക്ക് ഒരു സമാധാനമാണല്ലോ ഉ പിന്നെ അങ്ങനെ അടുതാവുമ്പോ ഒരു ഇതാണ്
ഉ എന്ന ആയിക്കോട്ടെ വേറെ ഒന്ന് ഇല്ല എന്ന ശരി ശരി ഒക്കെ